കേൾക്കാംപറ്റിണ്ടോ
അതെ അതെ പറ്റണ്‌ണ്ട് പറ്റുണ്‌ണ്ട് പിന്നെ എന്തൊക്കെ വിശേഷം?
ഉം സുഖം നല്ല വിശേഷം.
ആഹ എവിടെ ഉള്ളത്?
ഞാാനപ്പോവീട്ടില്. വീട്ടിലിങ്ങനെ ഇരിക്കാണ് അപ്പളാണ് യെ ഞാാനിങ്ങനെ മു പുതിയെ.. മൊബൈൽ ഫോണൊക്കെ വാങ്ങണിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച്..
ഞാനിപ്പൊ ഈ അടുത്ത് മൊബൈല് വാങ്ങിട്ട്ന്നെളു.. ഇപ്പം ഈ മൊബൈലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും.. ദോഷങ്ങളും ഒരുപാടുണ്ട് അതായത് ഇപ്പം ഞമ്മളെ.. ഇപ്പോൾ അത്യാവശ്യം.. ഒരു കാര്യത്തിന് ഇപ്പം നമുക്ക് പല ഹോസ്പിറ്റൽ എമർജൻസി കാ കാര്യം വന്നപ്പോൾ നമ്മൾ ഒരാള സഹായിക്ക ത്തിന് വിളിക്കാണെങ്കിലും അതേപോലെ തന്നെ ഏ ആഹ ഒരുപാട് ഇപ്പം നമ്മളിപ്പൊര്.. പെട്ടെന്നൊര് അപകടങ്ങളോ മരണങ്ങളോ അതൊക്കെ ണ്ട് നമ്മൾ വാർത്തകൾ അറിയിക്ക്ണതും അല്ലങ്കിൽ പെട്ടെന്നരു സഹായത്തിനു ഓടിഎത്താൻ പറയണതൊക്കെ.. പണ്ടത്രെ സൗകര്യംണ്ടായിന്നില്ല. പണ്ടൊക്കെപ്പരി എ ഒരുരിപ്പം ഒരു മരണ വാർത്ത വിദേശത്തൊക്കെ അറിയിക്കണമെങ്കിൽ.. ഒരു പോസ്റ്റ് പോയി കത്ത് വന്നിട്ട്, അത് പിന്നെ അവിടുത്തെത്തുമ്പളക്കിന് ആഹ ഒരുപാട് ടൈമെഎടുക്കും അപ്പ പിന്നെ ആഹ അവനിക്ക് കാണേണ്ട ആളുകളെ അവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടകും അതൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയൊക്കെ പിന്നെ അങ്ങനത്തക്ക ഒരു പിന്നെ കാഴ്ചകളെ പണ്ട് ഉണ്ടായിരുന്നെ ഇന്ന് തലസമയം ഇങ്ങനെ വിവരങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെവിടെയെങ്കിലും കുടുങ്ങി എവിടെെങ്കിലൊക്കെ പെട്ടു കുടുങ്ങി ബസ്സിന് പൈസ ഇല്ലാതെ കുടുങ്ങി അപ്പോൾ ഗൂഗിൾ പേ വഴി ആരെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കളെ നമ്മെ സഹായിക്കണോ
ആഹ ഒരുപാട് പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ മൊബൈൽ ഫോണില് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഏത് ചെറിയ കുട്ടികളെടുത്ത് നോക്കിയാലും മൊബൈൽ ഫോണിലെ പേയ്മെന്റ് കാണത് പിന്നെ കൂടുതൽ ക്യാഷ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കള്ളന്മാരെ പേടിച്ചുകൊണ്ട് ഇല്ല മൊബൈൽ ഫോണില് പേയ്മെന്റ് നടത്തുന്ന കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതുകൊണ്ട് കൊറെ ഏ മോശപ്പെട്ട ഏ കാര്യമാണ് അത് ഈ മൊബൈൽ ഫോണില് പേയ്മെന്റ് നടത്തുന്നത് ഒരുപാട് ഏ ഉപദ്രവം ചെയ്യും ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു കാര്യത്തിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്
അത് അതായത് അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കും അതായത് നമ്മള് ഇപ്പോൾ ഈ മൊബൈല് നല്ല കാര്യത്തിന് ഉപയോഗിച്ച നല്ലതാണ് ആഹ് അതേപോലെ തന്നെ ചീത്തയും ഉപയോഗിക്കുമ്പോഴാണ് അത് ദോഷം ഭയങ്കരമായിട്ട് മാറുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരീസം ഒരു യാത്ര പോയി ആഹ യാത്ര പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ത് ചെയ്തു കൈയുള്ള
ഇര്ന്ന പൈസകയ്ഞ്ഞു.
അപ്പൊ നമ്മള് സുഹൃത്തു വിളിച്ചുട കയ്യിലെ പൈസ
പൈസ നല്ല ചെിലവാണ് അവിടെ അതായത് ഭക്ഷണത്തി റൂമിന് ഒക്കെ നല്ല പൈസ ആരുന്നു
അപ്പോൾ അവൻ ആ സ്പോട്ടിൽ അപ്പോൾ തന്നെ എനിക്ക് ആവശ്യമായ ക്യാഷ് ആഹഗൂഗിൾ പേ വഴി അയച്ചു തന്നു അതല്ലെങ്കിൽ നമ്മൾ പരിചയം ഇല്ലാത്ത നാട്ടിൽ പോയിട്ട് നമ്മൾ യാചകരെ പോലെ പൈസ തരുമോ ക്യാഷ്
നടക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു കുറവല്ലേ അപ്പോ അതേപോലെ നമ്മള്
എെങ്കില ഇപ്പോൾ വണ്ടിൽ ഇപ്പോൾ ഇന്നൊരു സുഹൃത്ത് ഇൻ്റെ ഒരു സുഹൃത്തേക്ക് വിളിച്ചച്ച് വണ്ടിൽ എണ്ണ കഴിഞ്ഞു വന്ന് ഏ എണ്ണ കൊണ്ട് വന്നു സഹായിക്കാൻ വരുമോ എന്ന് ചോദച്ചു അപ്പോൾ ഇതേപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ വഴിക്കു വെച്ച് കുടുങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ത് അയ് എന്തെങ്കിലും ഒക്കെ ഒരു അപകടങ്ങൾ സംഭവിച്ചിട്ടോ മറ്റ പ്രയാസങ്ങൾ വന്നിട്ടോ അവിടെ എങ്കിലെയൊക്കെ കുടുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വിളിക്കണോ വിവരങ്ങളൾ അറിയിക്കാനും പെട്ടെന്ന് സഹായത്തിന് ഓടിയെത്തുവാനോ പറയാനും ഇതൊക്കെ മൊബൈല് കൊണ്ടുള്ള ഗുണം
അതെ അതെ പണ്ട കാലത്തൊക്കെ ഇപ്പോ ഒരാളെ ഒരു കാര്യം അറിയിച്ചണെങ്കി എത്ര കുറെ ടൈമ എടുത്ത് കുറെ അതിന് റീപ്ലോ കിട്ടാനും കുറേ ടൈം എടുത്ത് ഒരു കത്ത് അയക്കണം ആദ്യം അത് പോസ്റ്റ് ഓഫീസി പോയി ആ പോസ്റ്റ്മാൻ അപ്പുറത്ത് പോസ്റ്റ് കൊണ്ടയിട്ട് അത് അവിടുത്തെ പോസ്റ്റിമാനെ വീട്ടിലെത്തിച്ചിട്ട് വേണം ഒൽക്ക കാര് അറിയാൻ വേണ്ടി പിന്നെ ഇപ്പോത്തെ കാലത്ത് ഒറ്റ മെസ്സേജ് ഒറ്റ ടൈപ്പിങ്ങിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ അറിയിക്കാനും കഴിയും ഏ അപ്പൊക് സെക്കന്റുകള് വെച്ച് ഞമ്മക്ക് തിര്ച്ച് റീപ്ലേ കിട്ടുകയും ചെയ്യും
അതെതെ പിന്നെ ഇതിപ്പോൾതത്സമയം ഇപ്പൊ അതാണെങ്കിപ്പോ ഇപ്പോ ഒരു കല്യാണം
കല്യാണത്തിന്റെക്ഷണണെങ്കിലും മരണവാർത്തയാണെങ്കിലും അതുപോലെ തന്നെ
അന്താ ഒരുപാട് ഒരുപാട്.. ഗുണങ്ങള് ണ്ട് ഇതുകൊണ്ട് പിന്നെ അതേപോലെതന്നെയാണ് കൊറോണ സമയത്ത് ആ വിദ്യാലയങ്ങളൊക്കെ അടച്ചുപൂട്ടി അപ്പോ ദിവസങ്ങളോളം മാസങ്ങളോളം കെഴിഞ്ഞിട്ടും വിദ്യാലയൊക്കെ തൊറക്കാൻ പറ്റാത്തരവസ്ഥയായിരുന്നു അന്ന് ക്ലാസ് ഓൺലൈനികൂടെയാക്കി അതല്ലെങ്കി ഏ ഇവ്ടെ വിദ്യാഭ്യാസത്തിനോടൊരു ബന്ധം ഉണ്ടകാണ് കാർണം മാസങ്ങളോളം ദിവസങ്ങളോളം ഏ പിന്നെ വർഷത്തോളം ഇതിങ്ങനെ പൂട്ടിക്കെടുക്കുമ്പോഅതിൻ്റെ ഒരു പകര ദേ ഒ അതിൻ്റെ ഒരു പകരം ഒരു സംവിധാനം കൊണ്ടുവരാന് ഈ ഈ മൊബൈൽ വഴി അത് കുട്ടികൾക്ക് പഠിക്കാനുള്ളര് എളുപ്പ മാർഗായി പക്ഷെ ഇവിടെ ഇതിന്റെ ദോശ
ദോശവശങ്ങൾന്ന് പറഞ്ഞാല് അത് അമിതമായിട്ട് ഉപയോഗിക്കാപറ്റൂല മാത്രല
ഈ ഗെയിമ് പോലെ അത്പോൽ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് പോലെ ഇങ്ങനെ സമയം നഷ്ടപ്പെടു ുന്ന ഒരുപാട് ആപ്പുക ഇതുണ്ട് അതിൽ വിലപ്പെട്ട ജോലി അതുപോലെ തന്നെ നമ്മൾഒർങ്ങുന്നസമയം അതുമൂലം ഈ ഒർങ്ങുന്ന സമയം നഷ്ടപ്പെടു ത്തുമ്പോ നമ്ളെ ആരോഗ്യത്തിന് പലെ ഏ ദോഷങ്ങളതുകൊണ്ടുണ്ട് പത് എല്ലഈ ഫോണ്ന്ന് വരുന്ന ആ ബ്രൈറ്റ്നെസ്സ് ആ പിന്നെ അതിൻ്റെ പ്രകാശം കണ്ണിലേക്ക് തട്ടുമ്പോനമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി അത് ബാധിക്കുന്നു അങ്ങനെ ഫോണിന്റെ ഉപയോഗം ആരോഗ്യത്തിനും ശാരീരികമായിട്ടും ആരോഗ്യത്തിനൊക്കെ
അക്കെ
പലെ ദോഷങ്ങളും ചെയ്യുന്നുണ്ട് അപ്പംഅതൊരു നിയന്ത്രണം വ ക്കല് അത് നല്ലതാണ് അതിനൊരു നിയന്ത്രണം വക്കല് അതായത് അമിത ഉപയോഗം കൊറയ്ക്ക
റെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ കോവിഡിന് ശേഷാണ് ഈ കൂടുതലായിക്കാട് ഏ മൊബൈല് എല്ലാരും ഉപയോഗിക്കുന്നതൊക്കെ കൂടി വന്നത് ഞാനും തന്നെ ഏ കോവിഡിന്റെ ആ നേരത്ത് ഒരുപാട് ഗെയിമുകളും ഇതൊകൈക്കാട് ഒരുപാട് ഏ ഫോണേക്കടെരുവ അഡിക്റ്റ്നുയാൻ പിന്നെ ഏ കൂ പിന്നെ ഇങ്ങനെ സ്കൂളും കോളേജിലൊക്കെ പോയി പിന്നെ ഇങ്ങനെ കൊർച്ച് ക്യാപ്പിട്ട് ക്യാപ്പിട്ട് പിന്നെ ഫോണീന്ന് ഏഹ് അകന്നതാണ് ഏഹ് വീട്ടിലൊക് ഒരു ഒരുപാട് പറഞ്ഞതാണ്ജി ഫുള്ള് ഫോണുമ്മതെന്നെയാണ് ന്നെക്കെ ഒരുപാട് പറഞ്ന്നെ കൊറേ ചീത്ത പർഞ്ഞിട്ടുണ്ട് ഏഹ് ഈ ഫോണിലും ഗെയിമിലൊക്കെ അഡിക്റ്റയാല് പിന്നെ ഒരു വേർതിരിയാമുക്ക് കുറേ ടൈമെട് ക്കും ആദ്യം ആദ്യം തന്നെ കണ്ട്രോളെയ്ത് കാട് ങ്ങനെ കൊണ്ടുപോണം ഫോണ് ഒരു ഭാഗത്ത്ണ്ടാവണം പക്ഷെ അത് കൂടുതലായി ഉപയോഗിച്ച്ങ്ങാട് ഞമ്മൾ അതൊരു ഏഹ് ഞമ്മക്കൊരു ബേടായി തോന്നരുത് പിന്നെ പിന്നീട് ഭാവിലമ്മക് അതൊരു ബേടായി തോന്നര്ത്
അതെ അതെ അത് ഈ ഫോണ് വന്ന കാരണം ഏഹ് അയിന്റെ ഏഹ് ഗുണങ്ങൾക്ക് പുറമെ ദോഷങ്ങളുണ്ട് അതായത് ഏഹ് പിന്നെ ചെറിയ മക്കള് പോലും വഴിപെഴക്കാനുള്ളൊരു കാരണം ഇ പോം പിന്ന ഏഹ് ചാടിപ്പോക്ക് അതുപോലെ തന്നെ ഏഹ് അശുരമായ പലതും കാൺണ്ട് കാണുന്നു അങ്ങനെക്കെ പലെ വലിയ വലിയ തെറ്റുകളിലേക്ക് എത്തുന്നു അഹ് അങ്ങനെ ക്കെ മക്കളെ ഭാവി നശിക്കുന്നു അങ്ങനെ വലിയൊരു പിന്നെ ഒരു കു ട്ടി എഹ് നശിക്കാനുള്ള കാരണവും ഇത് കാരണമാകുന്നുണ്ട് കാരണം ഇവർ പഠന ത്തിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫോണ് ഓൺലൈൻ ക്ലാസ്സിന്റെ പേരിലത് വാങ്ങും അതും അല്ലെങ്കിൽ മ്യ ടീച്ചേഴസ് പിന്നെ എന്താ അസൈൻമെന്റ് പ്രോജക്ട് ഒക്കെ അയച്ചിട്ടുണ്ട് നോ ട്ട് എഴുതാനൊക്കെ പറഞ്ഞിട്ട് ഇന്നും ഫോൺ വാങ്ങുന്നവരുണ്ട് പക്ഷെ മാതാവോ പിതാവോര് രക്ഷിതാക്കളോട് മാറി നിന്നാല് ഇവര് വല്ല റീറ്റ്സ് അങ്ങനെ കുട്ടികൾ മോശപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള പരസ്യങ്ങള് റീൽസുകൾ പോസ്റ്ററുകളൊക്കെ ഉണ്ടാകുമ്പോ ഇവൻ അതിലൂടെ കയറിയിട്ട് പലെ മോശമായ വളരെ മോശമായ എഹ് ചിത്രങ്ങളും വീഡിയോസൊക്കെ കാണുമ്പൊ അത് വലിയ തെറ്റു ആണ് മാത്രമല്ല അത് അവന്റെ ജീവിതം നശിപ്പിക്കുന്ന മോശമായ കാര്യങ്ങളൊക്കെ ഉള്ളര് ഒരുക്കമാകുന്നു അങ്ങനെ അവന്റെ ഭാവി ജീവിതം പഠനം ഏഹ് അഭിമാനം എല്ലാം നഷ്ടപ്പെട്ട് സമനില തന്നെ എഹ് തെറ്റിപ്പോകുന്ന ഒരു കാഴ്ച യാണ് ഇന്നത്തെ ലോകത്ത് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചാടിപ്പോക്കുകൾ പിന്നെ എവിടെ കട ക്കണാളുകൾ അവരൊപ്പൊക്കെ എന്ത് ചെയ്യുന്നു ചാടിപ്പോക്ക് വർധിക്കുന്നു ഏഹ് മോശപ്പെ ബന്ധങ്ങൾ വർധിക്കുന്നു അതുപോലെ തന്നെ ഇതിലൂടെ ഇപ്പ ഈ ഓ ൺലൈനിൽ കൂടി നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും എന്ന ഒരുപാട് മോശപ്പെട്ട തട്ടിപ്പുകാരും അതുപോലെ തന്നെ ഫെയ്ക്ക് വളരെ മോശപ്പെട്ട ആളുകളുണ്ടാകും കാരണം അവിടെ ഒരു പിന്നെ സ്വഭാവം അകമെ എങ്ങനെ നമുക്ക് അറിയാൻ കഴിയൂല അപ്പൊ അങ്ങനെ പലരും വഞ്ചനയില് പെട്ടിട്ട് ഹ് അങ്ങൻത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട് പൊർത്ക്ക് സ്നേഹം അഭിനയിച്ച് ട്ട് പിന്നെ ക്യാഷ് തരാ പണം തരാ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പുകൾ നടത്തിയിട്ട് അങ്ങനെ വഞ്ചനയിൽ കൊണ്ടുപെടുത്തുന്നവരുണ്ട്
ഏഹ് പിന്നെ ഇരുപത് ശതമാനം നല്ല സ്വഭാവക്കാരുണ്ട് ആഹ് ഞാൻ മ്മള് ഒരുപാട് നല്ല ഉപകാരങ്ങളുണ്ട് ഫോണില് പിന്നെ നമ്മള് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും നോട്ടൊക്കെ എഴുതണങ്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച്യ്ത് കൊടു താല് ചാറ്റ് ജി പി ടി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫോണിലുണ്ട് പിന്നെ എന്ത് നോട്ടാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഫോട്ടോ എടുക്ക അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്കള് ഏ സെർച്ച് ചെയ്താലേ നമുക്ക് ഒരുപാട് നോട്സ് കിട്ടും അത് കുട്ടികൾ ക്ക് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ പ്രോബ്ലം ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഫോണിൽ നമുക്ക് ഒക്കെ ഇന്റർനെറ്റിലൂടെ കിട്ടുന്നതാണ്
അതെ അതെ അപ്പൊ ഈ ഫോൺ കൊണ്ട് ഇപ്പ ഞമ്മളപ്പ അതാ പറഞ്ഞ ഇതിന് ചുരു ചുരുക്കി പറഞ്ഞാല് നമ്മള് നല്ലതിന് ഉപയോഗി അത് നല്ലതായി മാറും അത് ചീത്തെനെ ഉപയോഗിക്കുമ്പോഴാണത് ദോഷമായി മാറുന്നത് അപ്പൊ ഒരു വ്യക് തി എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അവന്റെ സ്വഭാവം പോലെ ആയിരിക്കും അവന്റെ ഫോണ് അപ്പൊ നല്ലതിനെ ഉപയോഗി നല്ലതാണ് ഏ അതാണ് ആഹ് വിഷയത്തില പറയാനുള്ളത് ഇനിയിപ്പ ഇതിനെ കുറിച്ചിട്ട് നമ്മള് സംസാരിക്കയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്കത് അടുത്ത കോളിലായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്ക
സംസാരിക്കല്ലേ ആഹ് അതെ അങ്ങനെ ആയിക്കോട്ടെ
ഓക്കെ ഓക്കെ ശരി